ഹലോ ഹലോ ഹലോ കേൾക്കാമോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ വോയിസ്സ് ക്ലിയർ ആവുന്നുണ്ടാ ഹലോ കേൾക്കുന്നില്ലിയോ ആഹ് ഇപ്പ കേക്കാ ഓക്കേ ഓക്കേ നേരത്തെ ഓം സൗണ്ട് കേക്കുന്നില്ലായിര്ന്ന്.
ആണോ അത് ഞാൻ ഹെഡ്സെറ്റ് കുത്തി വെച്ചേക്കുവാരുന്ന് അതായിരിക്കാം. ഉം ആഹ് പിന്നെ ആഹ് അച്ഛന് അവടെ നിക്കുന്നയാണോ ഇഷ്ടം?
ആഹ് മോൾക്ക് ആരാണ്
അച്ഛനെ അച്ഛന് മോൾടെടുത്ത് നിക്കുന്നയാണോ ഇഷ്ടം
ആഹ് അച്ഛന് ആഹ് മോ ആഹ് മോൾക്ക് എളേ ആൾക്ക് അച്ഛന്റെട്ത്ത് ര് ന്‌ നിക്ക്ന്നെയാ ഇഷ്ടം കാര്ണം രാത്രിയാവുമ്പം ലെയ്റ്റായി വന്നാലൊക്കെ തെരെക്കെയെക്കെ ചെയ്യും
ആഹ് ഹാ
ച്ഛനെ കണ്ടിൽല്ലോ എന്ന് പർഞ്ഞ് കുഞ്ഞിന് സങ്കടവാങ്ങ് ന്നേരം തെരെക്കും ആഹ് ആഹ് പിന്നെ വേറെന്തുണ്ട് വിശെ ശേഷം
വേറെ എന്താ ഇങ്ങനെ ചായയെക്കെ കുട്ച്ച് ഇങ്ങനെ ഇരിക്കുവായ്ര്ന്ന്
രാത്രിൽലാണോ ചായ കുടിക്ക്ന്നെ
ആഹ് ഇന്ന് ഉച്ചക്കൽത്തെ ലഞ്ച് കഴിക്കാനായിട്ട് താമസ്ച്ച്
ആഹ് ആഹ് ഹാ
അപ്പൊ പിന്നെ ചായെയും താമസ്ച്ച്
ഉം
ഊം എല്ലാം പിന്നത്തേക്ക് പിന്നത്തേക്ക് വെക്ക്മ്പഴ്ത്തേക്ക് പിന്നെ എല്ലാം
ആണോ മടിയും കൂടെ ആയ്ക്കഴ്ഞ്ഞാ പിന്നെ തീർന്ന്ല്ലേ
അതെ അതെ ഇനിയിപ്പാെ വൈകിട്ട് കൊർച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ടൊണ്ടാര്ന്നു ഉച്ചക്ക് മീൻകറി മാത്രേ ഒണ്ടായ്ര്ന്നാെള്ളേ അപ്പാെ ഇനീപ്പോ വയ്കി ട്ടെന്തെങ്കിലും അവിയലോ പുളിശ്ശേരിയോ അങ്ങനെ എന്തെങ്കിലും വെയ്ക്കണം ഇച്ച്രി മോര് ഇരിപ്പുണ്ട് ആപ്പൊ അത് പുളിശ്ശേരിയോ അങ്ങനെ എന്തെങ്കിലും ആക്കണം
ആഹ് ആം രാത്രിൽതേ കഴിക്കാൻ ല്ലെ ഉം മത്തിയാര്ന്നോ?
ആഹ് മത്തി മത്തി ഏഹ് എപ്പഴും മൊളക് ആഹ് മൊളകിട്ട് കറി വെച്ച് മൊളകിട്ടെന്ന് പറഞ്ഞാ കയ് ഇ കഴിഞ്ഞ ദോസം വെച്ചപ്പോ വെറൈറ്റി ആയിക്കോട്ടെന്നുള്ളെ കൊണ്ട്ട്ട് കൊച്ചുള്ളിയും അക്കെ എണ്ണക്കാകത്ത് വഴറ്റീട്ടേ കൊച്ചുള്ളി, വെളുത്തുള്ളി, തക്കാളി അതും എല്ലാം കൂടെ എണ്ണക്കാത്ത് ഇത്ത് വഴത്തിയിട്ട് മല്ലിപ്പൊടീം മുളക് പൊടീം കൂടെ അതിലിട്ട് മൂപ്പിച്ചിട്ട് അരച്ചു ആഹ്‌ എന്നിട്ട് പിന്നെ കലക്കി പുളിയൊക്കെ ഇട്ട് കറിയാപ്പിലേക്കെ ഇട്ടിട്ട് ആ ഉലുവയും കടുവറുത്തപ്പോ
ആ ഹാ ആ ഉലുവേടാ ഉലുവ ഇട്ടിട്ട് പിന്നെ കടു വറുത്തിട്ടല്ലേ എണ്ണക്കാത്ത്
ആ അങ്ങനെ വെച്ചു ഇച്ചിരിയേറെ കുരുമുളക് പൊടിയൊക്കെ
ആ ഹ ആഹ് കുരുമുളക് പൊടി ഒക്കെയിട്ട് ആ അല്ലാതെ അല്ലാതെ വെറേറ്റി അല്ലാതെ ഈ രീതില് ചെയ്യാലോ ഇതെല്ലാം കൂടെ ആദ്യ എണ്ണക്കാത്ത് കൊച്ചുമുള്ളിയും എന്താ ക് ഉം വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ തക്കാളിയുണ്ടെങ്കില് ല്ലാം കൂട വയറ്റിട്ടേ പിന്ന ആവശ്യത്തിന് ആഹ്‌ മീന് അസരിച്ചുള്ള മീൻ അനുസരിച്ചുള്ള മുളകും ഇട്ട് പിന്ന മഞ്ഞൾപ്പൊടി ഇട്ട് വ നല്ലായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ അത് ആ മിക്സിലിട്ട് അടിക്കണം മുളക്പൊടി മുളക്പൊടിയിട്ട് ആ മ് മ്ന്തുവാ അതുപോലെ മഞ്ഞപ്പൊടി ഇട്ടൊന്നു ബാന്ധാ എന്താണ് ഉം ഒന്നും ഇതാക്കി എടുക്കണം മസാലേ അന്നിട്ട്ത് മിക്സീല് ട്ടടിച്ചിട്ട് എന്നാണ് പിന്നെ എണ്ണ അകത്ത് കടു വറുത്തു വെച്ച് ച്ചു ഉലുവായും കൂടി ഇട്ടിട്ട് ആ അന്നിട്ട് എന്താണ് ഈ മസാല ചേർത്തു കൊടുക്കണം
റ്റാഹാ ഓഹോ ഉം ഉം ആ ശരി ഉം ഉം ഉം ഉം
അങ്ങനെയും ചെയ്യാം പിന്നെ ഇത് തെളച്ചു വരുമ്പോ പുളി ഇട്ടിട്ട് പിന്നെ എന്താണ്
മീന് ആ ഹ ആ ഹ ആ ആ അതെതെ ന ആ അതെ അതെ അതെ എപ്പഴും നമ്മള് എന്തെങ്കിലും മീങ്കികി ട്ട്യാ ഒരേ ടൈപ്പ് തന്നെ വെക്കുമ്പം നമുക്ക് എന്തേലൊക്ക ഒരു വെറൈറ്റി പരീക്ഷിക്കുന്ന നല്ല അല്ലേ
ആ വെറൈറ്റി വെറൈറ്റി ആയിട്ട് വേണം ചെയ്യാന് പിന്നെ എന്തുവാ അതൊല്ല മ ത്തി നന്ന നല്ല പച്ചക്കിട്ടുവാന്നേല് കുരുമൊളകിട്ട് വറ്റിച്ചെടുക്കണം നല്ല സൂപ്പർ അയിരി- സത്യം പറഞ്ഞാ എനിക്ക് അങ്ങനെ അറിയിത്തില്ല പക്ഷെ ഞങ്ങള അമ്മ നന്നായിട്ട് ചെയ്യും അമ്മയോട് ഇന്നി ചോദിക്കണ എങ്ങനാന്ന് കുരുമുളകിട്ട് മൊളക്പൊടി ടി ഇടണ്ടാ കുരുമുളകിട്ടിട്ട് കുരുമുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് തന്നെ ആഹ് പച്ചക്കുരുമുളക്
ആഹ് ആഹ് അത് നമ്മള് മറ്റേ കൊച്ചുള്ളിയൊക്കെ കൊച്ചുള്ളിയൊക്കെ ചതച്ചിട്ടിട്ടില്ലേ
ആഹ് കൊച്ചുള്ളിയും എന്താ മൊളക് പൊ മ് പച്ചമുളകൊക്കെ ഇട്ടെ അത്‌ശേ നല്ല ടേസ്റ്റായിട്ട ചീനൊയൊക്കെ ഉണ്ടെങ്കി
കപ്പ ആ കപ്പ പുഴുങ്ങിയതൊക്കെ ആ ആ ഞാൻ ഇടക്ക് ചെയ്തിട്ടുണ്ട് ആ അങ്ങനെ ചെയ്തിട്ട് അതായത് മത്തി ആ ഈ കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഏറെ വെള്ള ആ ഇത് കുരുമുളക് ഇതെല്ലാം കൂടെ ചത ച്ച് മത്തിയായിട്ടിട്ട് ഒരു കഷ്ണം പുളിയിട്ട് വേവിച്ച് എന്നിട്ട് അതിനകത്ത് കപ്പ പെറുവാ പ്രത്യേകം വേവിച്ചിട്ട് ഊറ്റി കഴിഞ്ഞിട്ട് ഇതിന്റെ മുളെളടുത്ത് മാറ്റിയിട്ട് പിന്നെ അതിലിട്ട് കൊഴച്ചെടുക്കും അത് നല്ല ടേസ്റ്റ് അല്ലേ പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്
ടേസ്റ്റാ ഞങ്ങൾടെ അമ്മയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കറിയാം പക്ഷെ ഞാനത് ട്രൈ ചെയ്തി ഇനി നോക്കണം ഒന്ന് പരീക്ഷ്നോക്കണം ഇനീം
ആ ആ ഉം പക്ഷെ അത് നമുക്ക് കഴിക്കാൻ നല്ലതാ ഇച്ചിരി എരിവും പുളിയൊക്കെ ഒക്ക മുന്നിൽ നിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഉം ഉം ആ ആ
ഹ പിന്നെ വീട്ടില് അഹസ്ബൻ്റും കുട്ടികളും ഉണ്ടല്ലേ
ആ കുഞ്ഞുണ്ട് കുഞ്ഞ് ഒരു മോനാ
കുഞ്ഞാ കുഞ്ഞിനെ എന്താണ് വടക്കൊന്നും ഇല്ലല്ലോ അല്ലേ
ആ ആള് ഇച്ചിരി നിർബന്ധമുണ്ട് പിന്നെ ഇങ്ങനെ ഹസ്ബൻ്റ് പുറത്തോട്ട് പോയപ്പോ ആളിനെ എടുത്തോണ്ട് പോയിട്ടുണ്ട്
ആ ആ
ഉം
ഉം ഉം
പിന്നെ
പിന്നെ എന്തെങ്കിലും മറ ഇവിടെ ഇന്ന് ഒന്നും വെച്ചില്ല ഇന്ന് അമ്പലത്തില് ആഹാരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും വെച്ചില്ല പിന്നെ മിയ എന്ത് വർക്ക് വല്ലതും ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും
ആ ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഇല്ല
ഇല്ലല്ലേ എ എന്തില്ലായിരുന്നു എന്തായിരുന്നു ജോലി
ഞാൻ ദന്തൽ അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്യ്ണത് ഉം ആ കുഞ്ഞ് കുഞ്ഞ് ആതുകൊണ്ട് പിന്നെ വർക്ക് ചെയിണി പിന്നെ നോക്കുന്നുണ്ട് ആ ഉം
പിന്നെ അവിടെ ചക്കൊക്കെ കിട്ടാറുണ്ടോ ച
ആ നമുക്ക് ഉണ്ടായിരുന്നു നമുക്ക് പ്ലാവ് ഉണ്ടായിരുന്നേ അപ്പൊ അതിനകത്തുന്ന് ആ നേരത്തേക്കെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കയ്ക്ക് വലിയ വലിപ്പം ഇല്ല ഇങ്ങനെ ചളിങ്ങി ഒരു സൈഡ് ഒക്കെ ഇതങ്ങെനെ ഏങ്കോളിച്ചക്ക ഇടിക്കുന്ന ചക്ക ആായിരിക്കും അപ്പൊ നമ്മള് ഒരു തവണ അത് മുറിച്ചപ്പോ ആ അതെ അതെ ഇല്ല അപ്പൊ ഒരു തവണ നമ്മളത് മുറിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് അവിടെ ഇവിടെക്കെയായിട്ട് ചൊളയിരിക്കും ഇവ
ഓ ആ എന്ത് കൂടച്ചക്ക ക്കാല്ലാം കൂടച്ചക്കെല്ല മറ്റേ എന്താണ് പറയന്ന് ചക്കയുടെ പേര്
ആ പല ആ അതെ അതെ ചെമ്പരത്തി വരിക്ക ചെമ്പരത്തി വരിക്കന്ന് പറയും
വരിക്കച്ചക്ക ആ
ആ അത് പക്ഷെ കളറ് ഉണ്ടായിരുന്നോ പിന്നെ അങ്ങനെ അങ്ങും ഇങ്ങൊക്കെ മാത്രമേ ചൊളയള്ളൂ അപ്പൊ പിന്നെ നമ്മളാണെങ്കി പിന്നെ അയ്യോ അങ്ങനെ എടുക്ക ഇട്ടിട്ട് നമ്മൾ എത്രയോ ചക്ക ഇട്ട് കഴിഞ്ഞാല നമുക്ക് കുറച്ച് ചൊള കിട്ടുന്നേ അത് കാരണം ഞങ്ങളാ എന്തോ ചെയ്ത് പിന്നെ അതിനകത്ത് കായ്ച്ചപ്പോ പക്ഷെ അത് മുകളൾ മുതൽ താഴെ വരെ ചുവട് വരെ ചക്ക കെടപ്പുണ്ട് അപ്പൊ നമ്മൾ എന്തോ ചെയ്തു അത് മൈൻഡ് ചെയ്തില്ല അത് എടുത്തില്ല
ഓ
വീട്ടിലായതുപോലെ അമ്മയുടെ അനിഴത്തി വന്നപ്പോഴത്തേക്ക് ഞങ്ങള് അതിനകത്തുന്ന് രണ്ട് ചക്കയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഒരണ്ണം എടുത്താലൊന്നും ഒന്നും കിട്ടത്തില്ല ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുത്തിട്ട് നിങ്ങളൊന്ന് മുറിച്ച് വെക്കാൻ പറഞ്ഞു അങ്ങനെ കുഞ്ഞമ്മ അവിടെ ചെന്ന് അത് മുറിച്ചപ്പോ പറയാ അത് നിറയെ ചൊളയന്ന്
ആ ചിലതിനകത്തൊക്കെ കാണും ചിലതിൽ കാണുമായിരിക്കും
പക്ഷെ അല്ല അത് ആദ്യത്തെ ആദ്യത്തെ പ്രാവശ്യമായിരുന്നു അങ്ങനെ പിന്നീട് പിന്നീട് ചക്ക കഴിച്ചപ്പോ ഞങ്ങള് ആ നേരത്തത്തെ പോലെയിരിക്കുമല്ലോന്ന് കണ്ട് ഞങ്ങളത് അതിനകത്ത് തന്നെ എടുത്തീല്ല അപ്പൊ കുഞ്ഞമ്മ അങ്ങനെ പറഞ്ഞത് കണ്ട് ഞങ്ങളെന്തോ ചെയ്തു ഓ രണ്ടെണ്ണം എട് ഇട്ട് മുറിച്ചു നോക്കിയപ്പോ അത് നിറയെ ചുളയുണ്ട് അപ്പൊ എനിക്ക് തോന്നിങ്ങനെ പച്ചപ്പച്ച പച്ച പച്ചയാണ് ആ നല്ല കട്ടി ചൊളയ അപ്പോ നമുക്ക് വറക്കാനാണേലും വേവിക്കാനാണെങ്കിലും ഒക്കെ നല്ലതായിരിക്കും
ആഹ് വറക്കാൻ ഏറ്റവും നല്ലതല്ലേ ചക്ക ഉണ്ടെങ്കി വറുത്തൂടായോ ഒരുപാട് വറുത്ത് വെച്ചിരുന്ന ഹ് മ് ആ എണ്ണല്ല പാമൊയിലിനകത്ത് പാമൊയിലിന് വലിയ വില കൂടുതലില്ലലോ
ആഹ് പമൊയിലിന് ആ പാ ഓയിലിനകത്ത് വറുത്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല പക്ഷേ ടേസ്റ്റ് ഉണ്ടാകത്തില്ലല്ലോ
ആഹ് ടേസ്റ്റ് കുറവായിരിക്കും ശരിയാ ഞങ്ങടെ വീ ഞങ്ങടെ വീട്ടിലും ഉണ്ട് ചക്ക പക്ഷെ ഞങ്ങള വീട്ടില് ത ചക്ക ഇപ്രാവശ്യം താമസിച്ചാ കള പൊട്ടിയത് അന്നേരം ആവുന്നതേള്ളൂ പിന്നെ ഈ ഞായറാഴ്ചയാണെങ്കിൽ ഒരെണ്ണം ഒരു വലുതുണ്ട് തായിരുന്നു അത് ആയായിരുന്നു അത് പിന്നെ മുറിച്ച് അമ്മടെ അനിയത്തിയുടെ അങ്ങും ഞങ്ങ ആ മ് വീട്ടിലൊക്കെ എടുത്ത് വേവിച്ച് നല്ലായിരുന്നു ആ ഒരെണ്ണേ ആയുള്ളൂ ബാക്കി ഇല്ല ആവുന്നതേ ഉള്ളൂ
ഉം ഉം
ഉം
ആഹ് ചക്ക പിന്നെ ചെലവർക്ക് വലിയ താല്പര്യം ഇല്ല കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് കേറും ഗ്യാസ്
ആഹ് പക്ഷെ ഏറ്റവും നല്ല ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവ അല്ലേ ച
അതെ അതെ ചക്ക നമ്മള് പച്ചക്ക് കഴിച്ചാലും വല്ല കുഴപ്പമൊന്നുമില്ലെന്നാ പറയുന്നേ ഉം ഉം ഉം
പിന്നെ അത് മത്തി വറത്തില്ലായിരുന്നോ മത്ത്
ആഹ് മത്തി മത്തി വറത്തു മത്തി വറുത്തു ആഹ് അതെ അതെ അതെ അതെ കുരുമുളക് കുരുമുളകൊക്കെ ഏറെ ചേർത്തിട്ടാ വറുത്തത് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉം ആളെ ആ കുഞ്ഞ് ഇവിടെ കളിപ്പാട്ടം ഇട്ട് കളിക്കുവാ അതിന്റെ സൗണ്ടാണേ ക്കേക്കുന്നത് ആഹ്ഹാ ഉം
ആഹ് കുഞ്ഞിന് കാറ്നോടും മറ്റേ കാറിനോടൊക് ഒക്ക്യായിരിക്കും ഏറ്റവും കൂടുതല്
ആഹ് അതെ അതെ ബർത്ത്ഡേക്ക്യ് ബർത്ത്ഡേക്ക്യ് കൊറേ ഏഹ് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയായിര്ന്നു അച്ഛ ഗിഫ്റ്റ് ആയിട്ട് ഒരു കാറാ കൊടുത്തിരിക്കുന്നേ ഇപ്പൊ ഇപ്പൊ ഒന്നര വയസാവുന്നു ആഹ്
ആഹ്. അതാ സൗണ്ട് കേക്കും
ഉം അതെ അതെ ഇവിടെ ഇതെല്ല പച്വ ള്ള അടക്കൊ അവിടൊക്കെ കളിപ്പാട്ടേയ് ആഹ് അപ്പൊ ആഹ് ബർത്ത്ഡെക്ക് ഒത്തിരി ഗിഫ്റ്റ് ഒക്കെ കിട്ടിയായിരുന്നു അച്ഛ ഒരു കാറ് വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഹ് സ്കൂട്ട്ര ഒക്കെ കിട്ടിയാര്ന്നു ഗിഫ്റ്റ് ആ വല്ല്യ കാറ് വല്ല്യ കാറ് ആ ബ്ലാക്ക് ബ്ലാക്ക് കളറേ
അഹ് ഹാ
ആഹ് അപ്പൊ അതും പിന്നെ ബൈക്ക് മറ്റേ പുഴൂന്റെ ഒരു ചെറീയ ഒരു വണ്ടി പോലെ ഉണ്ട് ണ്ടല്ലോ ഇന്നട്ട് രണ്ട് വല്യ കണ്ണൊക്കെ ഉള്ള് ആഹ് അപ്പൊ അതിനഅത്ത് ക്കെ ആൾക്ക് ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഏതിനഅത്തൊക്കെ കേറൊണോന്ന് കൺഫ് ഫ്യൂഷ്നാ പിന്നെ ആഹ് അത് മാത്രവല്ല ഇതിനകത്തൊക്കെ കേറി നമ്മള് ഈ ആദ്യമൊക്കെ ഇന്റെ കുഞ്ഞു കാറ് കുഞ്ഞു കളിപ്പാട്ടൊക്കെ ഇങ്ങനെ തെള്ളിക്കൊണ്ട്. നടന്നപ്പോ ആള് വിചാരിക്കുന്നത് ഇതും ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കുന്നതാ അതി കേറിയ ഓടി ക്കുന്നെന്നൊന്നും അറിയത്തില്ല.
അറിയിത്തില്ല കുഞ്ഞതിനകത്തു കേറിയിരുന്നു ഓടിക്കത്തില്ലല്ലയോ.
പുറകിലിട്ടിങ്ങനെ തള്ളിക്കൊണ്ട് നടക്കും.
ആഹ് ഹഹ.
ഉം.
എന്നാ ശെരിയ എന്നാട്ടോ.
ആഹ ശരിയെന്നു നടക്കട്ടെ ശരിയെന്നു ഉ്.